ഹലോ
ആഹ യ്യെ വിടെ
ഞാന് കൊർച്ച ഇപ്പ വീട്ടിലാണ്
വീട്ടിലാ
ആഹ
കിലാണോ?
തെരക്കിലൊന്നല്ല തെര്ക്കിലായ്നി പ്പൊ തെരക്കിലല്ല
ഞാൻ വെറുതെ വിളിച്ചതാ വെറുതെങ്ങനെ നിന്നപ്പോ ഞാനേ
ആഹ
കോളേജ്ങ്ങനെ അടച്ചിട്ട ഓരോരുത്തർക്ക് ഇങ്ങനെ വിളിക്കയ്ന്
ആഹ
കോളേജ്ത്തെ ഓര കാര്യങ്ങളാലോച്ചിട്ട സങ്കടം വെര അപ്പൊ അങ്ങനെ വിളിച്ചതാ
അത് രസായ്നല്ലേ
ഉം രസം ന്നാർഞ്ഞ പോരടൂ എന്തെയ്നുല്ലേ മൂന്ന് വർഷൊക്കെ എത്ര പെട്ടന്നാണ് പോയിനെ നമ്മൾ മൂ ഫസ്റ്റ് വർഷൊക്കെ ചേർന്നപ്പോ ഓ അന്നന്നക്ക അറിയില്ല ആര അറിയില്ല പിന്നെ നമ്മള് രു മാസം കൊണ്ട് തന്ന ആയിണ്ടാവില്ലേ സിങ്കയില്ലാരും
ആ അതെ ഉം
നമ്മളെ ആകൊരു ഇക്കോന്ന്ണതേ നമ്മളെ ഇം ഇനി കിറ്റൂലടാഒന്നും
അന്ന് അയിനൊരു പ്രത്യേക തര വണ്ടി കൊടന്നേ
ഏ
ജ് ഒര് പ്രത്യേക തെരം വണ്ടി കൊടുന്നില്ലേ
ആ അ അത് ഓർമന്നനിനക്ക്
അന്ന് അത് ഞാ എല്ലാ പരിചയപ്പെട്ട
ഏത് വണ്ടി ഇതേപ്പോലെ അത് ഇന്റെ വണ്ടില്ലേ തോന്നണ അങ്ങനെ എന്തോണ്ട് അന്നാണ് പൈക്ക് ഓർമ്മണ്ട അന്നാണ് ഇന്നേം പരിചയപ്പെട്ടെ
ഞാനാ ഞാനജ്ജന്ന് ഞാനജ്ജന്ന് വണ്ടി ഇങ്ങനെ കൊണ്ടോ അപ്പൊ ഞാൻ ചോയിച്ചു ഇത് ഏതാ വണ്ടി ചോയിച്ചപ്പോ
ഏ അങ്ങനെ ആയോണ്ട് അങ്ങനെ ആയോണ്ട് അന്നാണ് കൊണ്ടോണ്ട് അനക്ക് കിട്ടി അല്ലെങ്കിപ്പൊ ഈ നമ്മളെ മെയിന്റ ആക്കൊ
മൈൻ്റാകല്ല അന്ന് ഇജ് അൻക് ഒരു വണ്ടി ആളെ പോയേനിയല്ല അനക്ക്
ഏ
ആന്നാ വണ്ടിയാ കൊണ്ടോയപ്പൊ ഇജ് വല്യാളെപോലേനി
അന്ന് രസേ മിസ്സാവ ആ ചട്ച്ചിട്ടേ വീട്ടിലിങ്ങനെ ഇരുന്നിരുന്നിന്ന് ഇന്നട്ടെദാ പരിപാടി ഇപ്പൊ കടേ കേറിയല്ലേനു
കടയില് കേറീട്ടുണ്ട്
ഏ എന്താടാ
ആ
എന്ത്കടെ
അത് മറ്റെ എന്താണ് അതെന്താ മുട്ടായിന്റെ ഒക്കെ
മുട്ടായിയ
ഉം
ഏ അപ്പൊ സ്വന്തായിട്ട് ഇട്ടതാ
അല്ല ചങ്ങായിന്റെ കടയാ ഞാനാണ് ഓപ്പൺ അടിച്ചാണ്
അപ്പൊങ്ങനെ ഷേറ അങ്ങനെ
അല്ലടാ ഞാൻ കൂടിയിട്ട് ഞാ നോക്കിയ തന്ന ചങ്ങായിവടല്ല നാട്ടിലില്ല
ആപ്പയ്യനേക്കുലെ ഫുള്ള്
ആ
ഓന് കട തന്നക്ക എനക്ക്
കാട അങ്ങനെ ഞാനിങ്ങനെ നടത്തി പോവാന്നാ ഉള്ളു എക്കടെ കൂടി വരും
എന്റെ മറ്റേ എന്റെ പങ്ങളോടിപ്പ എത്രൽ പഠിക്കും അന്റെ പങ്ങളോട എവിടന്ന് കണ്ടേന്ന് ഓ ഇവടെ പഠിക്കെണ മറ്റേ മറ്റേ എം ഇ എ സിലാ പഠിക്കണ്
എവിടാ വയസില് അമ്പാടോ
ഏ ആ
ആ
അവെന അവിടുന്ന് എവിട്ന്നോ ഞാ കഢീനിയെടൊ ഓനെ ഞാ ഇങ്ങനെ ഇതാക്കിയപ്പളേ അന്നേ അവിടുന്ന് കണ്ട് അപ്പൊ ഓന് ങ്ങനെ ഇക്ക എവിടന്ന്
ഓ ഓ ണ്ടാവും എന്ന എന്നോട് ഓട് മിണ്ടിയൊ
ആഹ് ഇങ്ങട് നേരെ വന്നിട്ട് ഇങ്ങട്ടെന്നെ സംസാരിച്ച് അപ്പൊ ആദ്യന്നെ ഓടിയിലാാണ് പിന്നെ നിങ്ങൾ ചെക്കന്നിട്ട് കൊറേ സംസാരിച്ചപ്പൊ മനസ്സിലായി എന്താന്ന് പിന്നെ കൊറേ സംസാരിച്ച് ചെക്കന് വിധൊക്കെ മേടിച്ചൊടുത്ത്ണ് ചെക്ക അപ്പ ഒന്നും പറഞ്ഞില്ലേ
എന്ത്
പറഞ്ഞില്ലെ ഓന്
ഇല്ല
ഓന് എന്തായാലും അന്ന് കൊറെ കണ്ട് ഞങ്ങള് ബോക്സ് ഒക്കെ മേടിച്ചു ബോക്സും അത് ഒര് ഇതും ലെയിമും വേടിച്ചു കൊടുത്തു ആ അവ് ലെ അത് ഒര് പാവലെ
ന്നാ നിന്നോട് പറഞ്ഞത് ഇപ്പം ഞൻങ്ങളോടെറ്റം പറഞ്ഞിക്ക്‌ണോ ആവോ
എ
ഇന്നോട് അയിനെ കുറിച്ചൊന്നും പറഞ്ട്ടില്ല
ആഹ് ബാംഗ്ലൂർഎത്തി പറഞ്ണ്ടാവും എന്താപ്പം ഏട്ടന് പരിപാടി ഏ
നോമ്പ് ഒണ്ടോ
ആഹ് ഉണ്ട്ണ്ട് എന്താ ഏട്ടന്റെ പരിപാടി ഇപ്പൊ
ഏട്ടന് ഇവിടെണ്ട് നാട്ടിതന്നെ
ഏ കേറ്ണ്ടൊ ഞ്ഞി
കേറ്ണ്ടൊന്ന് അറിയില്ല ഇല്ലാന്നാ പറയണെ ഇനിയിപ്പ എന്താ തീരുമാനം അറയില്ല
ഏ
ഉം
ഇപ്പ വാപ്പ നാട്ടില്ണ്ടോ
ബാപ്പണ്ട് ബാപ്പ പോക്ക് ആഹ് പ്രായത്തിന്റെതായ ത അസുഖങ്ങളൊക്കെഒണ്ട്
എന്നാ പോവ്വാ
ആഹ് അപ്പൊ ഒന്ന് രണ്ട് മാസം കൂടി ഉണ്ടായി കാരം
ഏ അയിന്റുള്ളി പോവോ
ആഹ്
ഓ പ്പ
എങ്ങനെ
അല്ല ഒറപ്പാണ് പോകുന്നുള്ളയ്
എന്താ അനക്ക് എന്തേലും കൊണ്ടോവാൻ ഒണ്ടോ
ഇന്റെ ഏട്ടന്ക്കൊന്ന് കൊടുക്കൻ ഒണ്ടായിന് ഏട്ടന് കൊറേ സാനങ്ങളെയ് കൊടുത്തയ്ക്കാൻ ഉണ്ടായി ഏട്ടൻ ഇങ്ങനെ പറഞ്ഞിന്നു
ഇന്നാളിതെ പോലെ കൊറച്ച് അയച്ച് കണ്ടാണ് അ എ എന്തോ ഗുളികയൊ മരുന്നൊ എന്തോ കൊറച്ച് അയച്ചാണ്ട്
ആടെ കുടുങ്ങി ഇതതല്ലടാ ഇത് അതല്ലേ ഇത് നമ്മ കൊറച്ച് ബേക്കറി ഐറ്റംസ് കൊടുക്കാനെ പാവല്ലേ കൊറെആയില്ലേ അനത്തൊക്കെ ട്രൈ ണ്ടാവാ കാരണം കേറീട്ട്പ്പൊ കോർച്ചായിട്ടല്ലേഒള്ളൂ.
ഉം ഇങ്ങളെന്താ ബേക്കറി കട അടച്ചോപ്പൊ?
അഹ്പ്പല്ലടാ അഹ് അടച്ച് അഹ് നടക്കൂല അഹ് ഭയങ്കര ഞാനെന്നെ നോക്കി അട്ത്തണം ഞാൻ പിന്നെ പർഞ് ക്ക്‌ നടക്കൂലാ.
നല്ല പുതിയ പുതിയ സാനം കിട്ടിയിനു അവ്ട്ന്ന്
ആഹ് ഞാൻ പറഞ്ഞണ്ടേയ്നില്ലെ ഞാൻ ഒര് കടക്ക്‌ടാ നിക്കാന്ന്. ഇട്ടിട്ടില്ല ഞാൻ ഇപ്പ ഇങ്ങനെ ജസ് സില് കടേല്ങ്ങനെ പോവ്ണ്ട്. അപ്പൊ ഇത്ട്ടാ അന്നണ്ട്യ ഞാൻ എറങ്ങും പിന്നെ കൊർച്ചുകാലം ഇങ്ങനെ ഞമ്മളെ ഒരു കുടുംബക്കാരൻണ്ടാര്ന്ന് തള്ളെ കുടുംബക്കാര്ടെ ഒര് സൂപ്പർ മാർക്കറ്റെ
ആഹ്
അപ്പം നല്ല രസയിന്നുട്ടോ അപ്പ ഞമ്മക്ക് ള്ള ഫ്രീടോം ഒക്കെണ്ടായി ഞാനയിന്നു അവ്ട്ത്തെ കാഷറൊക്കെ. ഫുള്ള് യമ്മള് നോക്കി നടത്ത്വാ. മ്മള് നോക്കി അട്ത്ണ മായ്രി യേന്ന്
അതെ പോൽതന്നെ ഇപ്പൊ ഞാനും ഈ
സുഖാലേ
മുട്ടായികടേയ്
അഹ് ഇപ്പൊ ആര്തേയ്ണത്
ഇവര് കൂട്ടാനാല്ലോ വന്നത് പരിപാടിണ്ട് നാട്ടിലുംണ്ട് സുഖാണ്
ഓന് ഇവിടെ ഇല്ലാത്തോണ്ടാ
ആഹ് അ ഞാൻ നാച്ചികൊണ്ടോവണംന്ന്
അവൻക്ക് രണ്ടെട്ടന്മാരേയ്രുന്നു ഒരേട്ടനോ
എനിക്കും ഒന്നെന്നേ
മൂന്നാ
ഉം
മൂണ്ണേട്ടന്മാരൊക്കെണ്ടാ
ആഹ്ണോ
അന്ന് ഞാൻന്റെ മറ്റേ ജസീലൊ ഒരേട്ടന്റെപേരെന്താ ജസീലൊ അങ്ങനെന്തേല്ലേ
എങ്ങനെ
അല്ല ഒരേട്ടന്റെ പേര് ജസീല്ന്നന്തോല്ലേ
അതെ ശരി
ആഹ് മറ്റോരെന്താണ് ജസീലിനെക്കറിയാ ജസീൽനെ ഞാൻ അന്നെന്നും കണ്ടേന്ന്
ഉം.
അന്ന് ഇന്ന് വ എവിടന്നപ്പൊ കണ്ട്ന്ന റീലാ ഇക്ക് തോന്ന്ണ് ബ്ട്ന്ന് അരിക്കോട്ന്ന് തോന്ന്ണ്ട് ഏയാ
ഇജ്ജ്പ്പൊ ഔടെള്ളേ അടീ അരീക്കോടോ
ഞാൻപ്പ അരിക്കോട്ള്ളല്ലള്ളത് ഞാപ്പോ ഒരു ചെക്കന്റെ വീട്ട്ക്ക്ങ്ങനെ വന്നു പൊ കീശ്ശേരി അങ്ങനെ പോന്ന്
മ്മേതാ അം അപ്പ അന്റെ ശരിക് സ്ഥലോഡേഞപ്പൊ
ഏഹ്
അന്റെ ശരിക്കും സ്ഥലോടേഞപോ?
ഞ അ ശരിക്കും ഇവടെല്ലല്ലോ
ആഹ്
ഞാൻ വിടെല്ലേ മറ്റേ എന്തര്യാ അൻക് താറിണ്ടാവലോ മലപ്പുറം ഭാഗത്ത്
ആഹ് അറിം
മലപ്പറം ബാത്ത് വടെ മറ്റെന്താര്യ മക്കരപ്പറമ്പൊകറിയില്ലേ?
മക്കരപർമ്പ് അറിം
ആഹ് നമ്മളവിടെ
മഴല്ല ൾക്ക് മഴല്ല
മഴ ഇല്ല അവിട മഴ ഉണ്ടോ
ഇവടെ മഴയുണ്ട്
ഏ എപ്പോങ കൊറേറായോ
പല നേരംമായിത്
തീരേക്കും നോമ്പൊ കായക്കൂടാ
ആഹ
വൈകേരംണ്ട് ഇ ഇറ ഇറങ്ങണ്ടോ ലും കൊറായി നമ്മളൊക്കെ കണ്ടിട്ട് ഉ അ പോണേ പോവവാ അലക്കി ഈ നവംബറകൽ വേറെ എടെങ്കിലും പോയി നവംബർന്നലോ ഏ
നോക്കിയലമക്
ഏ പൊറായില അറങ്ങിട്ട്
പിന്നെ ദേലും ണ്ടാവലെ
ഉം പറല്ലേ ഇറങ്ങീട്ട്
ആഹ
അന്നൊക്കെ കണ്ടിട്ടന്ന എത്രയച്ച പിന്നെ പോയിട്ട് പിന്നെ വിളിച്ചിട്ടില്ലട്ടാ
ഞാൻ നടന്ന പള്ളിക്കൊളത്ത പോകാനൻ വേണ്ടി കുളിച്ക് ണ്
ആ അന്നേ എന്തോ തിരക്കിലെ നി
താഴക്കൾച്ച പോകുന്ന കേമ്പ്
അന്ന് ചെക്കന്മാരൊക്കെ ഉണ്ടായിന്നല്ലേ
ആഹ
പറൻ വിചാരിച്ച വന്ന പ തോന്നി പറഞ്ഞട്ട് കാര്യം ഇല്ലാലോ പറ ഹോസ്പിറ്റൽ ഫസ് ഉണ്ടായി പോലെ അർജന്റ് പോരിക്ക വ അങ്ങനെ കഴിച്ച അതുകൊണ്ട് പോയതാ അല്ലെങ്കിൽ പോവുല്ലെടോ ക് താല്പര്യം ഉണ്ടായിട്ട് പോയതോന്നല്ല ഇപ്പ എവിടെ എന്നിട്ട് വീട്ടില
ആഹ് മോട്ടലാണ്
ഹ ഇപ്പമ്മ കണ്ട അവിടെ ചായ ഞണ്ട് പറഞ്ഞന്നര ആ പറ
ആഹ ആറോബാണലെ എന്താല നോബ് എവിട
ഞാൻ പറ നമക്കിടെ പോയാലോ ചി പറോ ഒറ്റ മൈൻണ ഇപ്പഴ ഞമ്മള ഇറങ്ങു ഒറ്റ മൈൻറ് ഇറങ്ങു ഇ ആൾക്കാരല്ല ഞാൻ അതിന്റെ മെയിൻ ആളാണ്
യിക്കോട്ടെ ഒ അറ മണിക്കർയിക്കോ
ആറ മണിക്കടെ ഇറങ്ങിയാലോ പോയാലോ നമ്മളെ ഇവിടെള്ള
എവിടൊ ആയിക്കോട്ടോ
അവിടെ നല്ല മന്തിയക്കെ സെറ്റാണ് പറഞ്ഞ നല്ല രസ ചെക്കന്മാര് ഇ പോയന്ന്
ആഹ
അ വർഷ ഓരെങ്ങനും പറഞ്ഞന്ന് നല്ല രസന്റെ മന്തിക്കെ ഡിയി ആണ് ഹൈപ്പെട്ടേന്ന് അറിയില്ല
ആഹ
പോയൊക്കെല ഇന്നാ
ആയിക്കോട്ടെ അനിപ്പോ എല്ലാർക്കും മന്തി പറ്റ ക ഞാൻ മറ്റുള്ള ചെങ്ങമാ ഒരു മന്തി പറ്റോ
ചോയിച്ചോക്കാ പറ്റോ പറ്റാതിരിക്കൊന്നുംഇല്ല
ഞാന് കുറച്ച് അറ അറണ്ട മുന്നോ ആണെൽ വിളിച്ചോക്കാം
ആഹ് ഓലെ യാം പറഞ് ഡീലാക്കിക്കോണ്ട്. ഇയ്യ് വരോ? ഇയ് വരുന്നുണ്ടെങ്കിലേ ഞാഉ താക്കുള്ളൂ.
ആഹ് ഞാ വരാ
ആഹ് കൊറായില് കൂടിട്ട് ഇന്ന നമക്ക് കൂടും ചെയ്യാ അങ്ങനെ നേരമാണെങ്കി അവിടെ ആഹ് രാത്രില്ലേ രാവിലെണ നമുക്ക് എങ്ങനെിലുംക്കെ കറങ്ങാനൊക്കെ പോവേഞ്
ചൗ
ഏഹ് ഞ് ഒറങ്ങാൻ നോക്
നോക്കട്ടെ കണ്ണ്ങ്ങനെ അടിയ്ണ് ണ്ട്
ഏഹ് രാത്രി കളി യണ്ടിട്ട് തായിണ്ടാഉലെ. കളി അണ്ടീനോ?
കളി അണ്ടീനി കളി അണ്ട്ആഞപൊ ഓർക്കം വര്ന്നത്.
ഉം എന്നായിക്കോട്ടെ ന്ന ഞാഒർങ്ങിക്കൊന്ന് ഞാൻ വിളി
ആഹ് രാ രാത്രയല്ല. ഞാൻ ആറണിയാഉമ്പോ തന്നെ നോ നോക്കട്ടെട്ടോ
അ ആ അയ്ക്കോട്ടെ ശെരി ന്നാ